ലോ ആഹ കേക്ക കേക്കാ ഇതൊന്ന് ഞ്ഞ് ലോക്ക് ഈതില്ലെങ്കി ഇഞ്ഞ് എറോപ്ലൈൻ വല്ലോ ആയാലൊ
ആഹ എനിക്യു അങ്ങനെ പറ്റാറുണ്ട് ചെലപ്പോ കട്ടായി പോവും അല്ലെങ്കി മ്യൂട്ടായി പോവും ഹോൾഡായി പോവും അങ്ങനെ പല പ്രശ്ങ്ങളും പറ്റാറുണ്ട് ഹ് ചോറൂണൊക്കെ കയ്ഞ്ഞോ
ആഹ കഴിച്ചു
ആഹ എന്നായിര്ന്നു കറീക്കെ
കറീ എന്നായിര്ന്നു സാമ്പാറുണ്ടായിര്ന്നു അച്ചാറ് പിന്നെ മീൻ വർത്തത്
ഒന്നും കഴിക്കാൻ കൊതിയൊന്നുംല്ലേ നിനക്ക്
ആഹ ഇടക്ക്യ ഇങ്ങനെ ഇന്നലത്തെ ടി വി കണ്ടൊണ്ടിര്ന്ന വേ ടി വി ക്കാത്തി ഇഡ്ലിം സാമ്പാറും ഇവടെ കറക്റ്റ് ഇഡലി മാവരാരന്നീര്ന്ന് അപ്പ പിന്നെ അന്നേരം തന്നെ പോയി ദോശ ചുട്ട്
ആഹ അല്ലാണ്ടങ്ങനെ ചക്കാ മാങ്ങ ഒന്നുല്ലേ
ആഹ അതൊക്കെ ഇവടെ ഉണ്ടായിര്ന്ന് ചക്കയൊക്കെ എപ്പഴും തിന്നാലും ഇഷ്ട്ടല്ലേ
ആഹ എനിക്ക് ചക്ക ഒണ ക്ക മീൻകറി ആര്ന്നു ആ സമയത്ത് അത് കിട്ടാൻ ചക്ക അങ്ങനായി വര്ന്നേ ഒള്ളായിര്ന്നു
ആഹ
പിന്നെ എവ്ട്ന്നാണ്ടക്കെ എല്ലാരും സംഘടിപ്പിച്ച് കൊണ്ട് തന്ന്
ഏഹ ചക്കയൊക്കെ എപ്പഴ്ത്തെ ഫേവറൈറ്റ് ഫുഡല്ലേ
അതെ അതെ അതെ അതെ ഒര് പ്രാവശ്യം ഉണ്ടല്ലോ ചക്കപ്പഴം തിന്ന്ട്ടേ ക്ക്യ ചങ്കിൽ കേറി വേലങ്ങി ഒര് രക്ഷയില്ലര്ന്ന് ത്ത എനിക്കൊന്ന് ഏഴ് മാസഒക്കെ ആയപ്പഴാന്ന് തോന്ന്ന്നു അന്നിട്ട് പിന്നെ ഹോസ്പിറ്റലി പോയിട്ട് ഹോസ് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ മൂന്ന് ഇഞ്ചക്ഷൻ എട്ത്തിട്ടാ മാറിയത്
ശോ
അഹ് ഒണ്ടാ അത് നമ്മള് അത്രയും പ്രതീക്ഷിക്ക്ന്നില്ല മാക്സിമം ഗ്യാസ് കേറ്ന്നൊന്നും കഴി ക്കേത്തില്ലേ
ആഹ
ചക്ക ഇത്ര പ്രശ്നക്കാരനാന്ന് ഓർത്തില്ല കഴ
ഞാനും ചക്കയും കപ്പക്കെ കണ്ടാ എനിക്യു പറ്റൂല ഞാന് നന്നായിട്ട് കഴിച്ചു ഇന്നിട്ട് ഈ കഴിഞ്ഞുസം കപ്പ ന്നിട്ട് പിന്നെ എനിക്ക് അനഗത്തില്ല വയറ് ഫുള്ളായിട്ട് പിന്നെ കൊറെ നേരം കഴിഞ്ഞപ്പഴ്
ആഹ ഈ ഈ ചെലപ്പം നമ്മള് കൊതിയാന്ന് പറഞ്ഞ് ഓരോന്നു മേടിപ്പിക്കേ തിന്നാൻ പറ്റത്തില്ലന്നേ മസാല ദോശയൊക്കെ മേടിച്ചിട്ട് ഒരുസം ഇട്ട് പകതിക്കെ തിന്ന്ട്ടേ ഏട്ടായാ ബാക്കി കഴിക്ക്ന്നൊക്കെ
പിന്നെ വഴക്കൊന്നും പറയത്തില്ല ഇങ്ങനെ ഇരിക്ക്ന്നൊണ്ട് വഴക്കൊന്നും പറയത്തില്ല ആഹ നീ അങ്ങ് മേടിചെല്ലേ വാങ്ങ് പിന്നെ ഹോട്ടൽ ഫുഡും കൊറവാ ക്ഷേ നമ്മക്ക് അതിനോട കൊതി. കൊതി വരുന്ന അയ്നോടണെ വെല്ല മന്തിയോ ചിക്കൻ
നൂഡിൽസ് തിന്നാൻ ഇന്നക്കെ പോയപ്പോ തോന്നിയാര്ന്നു പക്ഷെ അതാ ആ കടയിലില്ലായിരുന്നു.
ആ അല്ലേല്ലോ അതൊക്കെ തിന്നാൻ സമ്മയ്ക്കേല്ല. പിന്നെ എന്തേലും കൊതി വന്ന അപ്പ തന്നെ ഈ ഗൂഗിൾലോ യൂട്യൂബിലൊക്കെ നോക്കുവേ കയി ക്കാവോന്ന് അവരൊക്കെ പറഞ്ഞാ നമ്മള് കഴിക്കും.
പിന്നെയിപ്പ ഇറച്ചിയോട് ഇറച്ചിക്കറിയോടൊന്നും അത്ര വല്യ താല്പര്യ ഇല്ല. ഒരിടയ്ക്ക് മറ്റേ ഛർദ്ദിയാരുന്ന സമയത്തോക്കെ ഞാൻ ഉപേക്ഷിച്ചായിരുന്നു. പിന്നെ കൊറച്ച് നാളൊക്കെ കൂട്ടുവാ രുന്നു. പക്ഷെ എനിക്കിപ്പ വീ ണ്ട് അങ്ങനെനനന്നേ കൂട്ടാന തോന്നൂല്ല.
ആ എനിക്ക് ഇതേപോലാണ് മറ്റേ അപ്പം കഴിക്കാൻ ഒട്ടും പറ്റത്തില്ലായിരുന്നു അയ്ന്റെ ഒ ഒരു മണം അയ്യോ ഞാനോർത്തെ എനിക്കിനി ജീവിതത്തിൽ ഒരിക്ക ലും അത് കഴിക്കാൻ പറ്റില്ലാന്ന്. പക്ഷെ ഡെലിവറിയോടുകുടി ഇതൊക്കെ മാറി നമ്മള് പഴയപോലെയായി എല്ലാം കഴിക്കാം.
ക്ഷെ ചിലർക്ക് ഇപ്പോഴും പറ്റാ ചിലർക്ക അത് പ ല്ലാത്തവരു ഉണ്ട് അങ്ങനെ വേറെ കൂട്ടുകാരി പറഞ്ഞായിരുന്നു. ആ
ആ അതായത് വെറുത്തു പോയ ചിലർക്ക്‌ അത് പിന്നീട് കഴി ക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നിട്ട് ഇതേപോലെ തണ്ണിമത്തങ്ങ എനിക്ക് വല്യ ഇഷ്ടമായിരുന്നേ അപ്പൊ ഈ ഏപ്രിൽ മാസം എന്നൊക്കെ പറഞ്ഞ ചൂടല്ലേ മൂന്നും നാലും തണ്ണിമത്തങ്ങ വാങ്ങിച്ചോണ്ട് വെയ്ക്കും എന്നിട്ട് ഞാനിത് വയർ അറിയാതെ തിന്നും തിന്ന കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ശർദിച്ച് കൊക്കി അവസാനം എനിക്കിത് ഇഷ് ടല്ലാതായി തണ്ണിമത്തങ്ങ. എന്റെ ഫേവററ്റായിട്ടുള്ള ഫ്രൂട്ടാ. എന്നിട്ട് പിന്നെ കുറെ കയിഞ്ഞ് ഞാനിതെല്ലാം കഴിഞ്ഞി ഒരെണ്ണം മേടിച്ച് ട്രൈ ചെയ്ത് നോക്കി. എന്നെ കൊണ്ട് സാധിക്കുവോന്ന്. അന്നേരം കൊഴപ്പവില്ല. അതാ പറഞ്ഞ ചെലപ്പ അങ്ങനെ പറ്റുവേ. അതാണ് അതാണ് വെറുത്തു പോയൽ അതാണ് പ്രശ്നം. അതേപോലെ ദോശ പ റ്റത്തിലായിരുന്നു. ഈ ഉഴുന്നിന്റെ ഒരു മണവെ
ആ
ഇയ്യോ അങ്ങനെയൊക്കെ ഓരോ ഇതായിരുന്നു. ഛർദി മൂന്ന് മാസം മൂന്ന് മാസം വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ മാറി. ആ മൂന്നമാസത്തെ പ്രശ്നെ ഒള്ളായിരുന്നു.
എനിക്ക് ആ ആദ്യത്തെ മാസം. ആദ്യത്തെ മാസം ഒരു സിംറ്റംസും ഇല് രുന്നു.
ആണോ? എന്റെ എങ്ങനാന്നറിയോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് പിന്നെ പറ്റ ല്ല. പോസിറ്റീവാന്ന് അറിഞ്ഞപ്പോ തൊട്ട്. ആ അത് അറിയുന്നൊടം വരെ ഒരു കൊഴപ്പോല്ല. അതെ അതെ അതെ അതെ അറിയുന്നൊടം വരെ ഒരു കൊഴപ്പോല്ല. അറിഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ടു പിന്നെ ശ ഛർദിയായി തലറക്കമായി ക്ഷീണമായി നിക്കാൻ വയ്യ.
ആശുപത്രിയിലോട്ട് പോയ പിന്നെ അത് കഴിഞ്ഞേ പിന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അന്നേരം, തന്നെ പോയില്ലേ. പിന്നെ ഒരു ഒന്നര ആയിട്ട് പോകാന്നും പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞാ ഞാൻ എന്റെ പൊന്നോ ഒന്നും കഴിക
ഞങ്ങളന്ന് വെച്ച് കഴിഞ്ഞ ട്രീറ്റ്മെന്റ് എടു ന്നുണ്ടായിരുന്നു അന്നേരം അങ്ങനെ സെറ്റപ്പായത. അപ്പം അറിഞ്ഞോ അറിഞ്ഞ് അതായത് കാട് ടെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ പോയി നമ്മൾക്ക് ഇപ്പം ഇതും കൂടെ ചെയ്തൊ ഭയങ്കര ഒരു ടെൻഷനയിരുന്നു.
ആഹ് എന്നിട്ട് ഇനി ഒന്നുകൂടെ വരാൻ പറഞ്ഞില്ലായിരുന്നോ?
ആഹ് പോയി പോയി അന്ന് തന്നെ സ്കാൻ ചെയ്തെന്ന് തോന്നുന്നു അതായത് ട്യൂബിലാണോ യു ട്രസ്സിലാണോ അറിയാൻ വേണ്ടീട്ടേ.
ആഹ് ആഹ് ആഹ്-
അത് കഴിഞ്ഞ് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ചെല്ലുന്നു. അങ്ങനെ അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യ പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് ഞാൻ പൊക്കൊണ്ടിർന്നെ.
ആഹ് ആഹ് -
ഒത്തിരി ഗ്യപ്പിട്ട് അങ്ങനെ പോയിട്ടില്ല പിന്നെ ചെലെപ്പോ അയ്ന് മുമ്പേ പോയി എന്തേലും പനിയോ ജലദോഷോ ഒക്കെ പിടിച്ച്. കയ്ഞ്ഞ ന്നമുക്ക് അതൊന്നുംവരാൻ പാടില്ലല്ലോ? പരസിെറ്റമോൾ കഴിക്കാനും പറ്റില്ല അപ്പൊ അയ്ന് മുമ്പേ അങ്ങനെ പോവായിരുന്നു.
ആഹ് ആഹ്-
അതാണ് ഓ തുമ്മലാണോ എനിക്കാണീ- ഹലർജിയുണ്ടേ.
ആഹ്-
എന്റെ പൊന്നെ ഈ പൊടിയൊക്കെടിച്ച് കഴിഞ്ഞാൽ തൊടങ്ങും പശെ തുമ്മാനൊന്നും ന്നമുക്ക് പറ്റത്തില്ലല്ലോ- വെയ്റ്റ് എടുക്കാന് തുമ്മാന് ആഹ് അതൊക്കെ ഇച്ചിരി പാടായിരുന്നു.
ഉം എനിക്ക് ഒന്നോ, രണ്ടോവെട്ടെ ജലദോഷംവന്നൊള്ളു.
ആണോ ആഹ് എനിക്ക് അത് അതുകൊണ്ടൊക്കെയാ ഞാനീകുളി മാറ്റിയെത് ഞാനെന്നും അഞ്ച്മണി കഴിഞ്ഞ് കുളിക്കുന്നആളായിരുന്നു. ഇപ്പ, ഇപ്പ എല്ലാംമാറ്റി അല്ലെങ്കിൽ ഇവടെ- അഛൻ പറയായിരുന്നു എനിക്ക് ആഴ്ചയിലെ ഒരു ദിവസം എന്താലും ജലദോഷമാ.
ഏഹ
ഇപ്പ അങ്ങനൊരു പ്രശ്നമേഇല്ല. മെയിനായിട്ട് കുഞ്ഞുംകൂടെ ഉള്ളതോണ്ട് ന്നമ്മളായിട്ടൊന്നും പിടിപ്പിക്കാതെ നോക്കോലൊ. കഴിഞ്ഞ വസം അവക്കാണെങ്കി വാക്സിൻ എടുക്കണമായിരുന്നു ഒമ്പതാം മാസത്തെ.
ആഹ് -
അപ്പീപറഞ്ഞ പോലായിരുന്നു ഇങ്ങനെ അവക്ക് ജലദോഷ് ഷം വെരാതെ നോക്കി, നോക്കി ഇരുന്നിട്ട് എനിക്ക് പിടിച്ചു ജലദോഷം.
ഏഹ്
പക്ഷെ പോയിഎടുത്തു എടുത്കഴിഞ്ഞ് പിറ്റേന്നാ എനിക്ക് പിടിചെഅതുകൊണ്ട് രക്ഷയായി അല്ലെങ്കിൽ പിന്നെ അത് ഡിലേയി- പോയെനെ-
അതെ-
അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും.
ഉം.
ആഹ് ഈ പൈസകിട്ടിയോ അയ്യായിരം എന്തോ കിട്ടുന്നൊരു- സ്കീമില്ലായിരുന്നോ അത് കിട്ടിയോ ആണോ?
അത് നേര്ത്തെ കൊടുത്തായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു മയ്യാരിക്ക്- ന്റെഅമ്മേടെ അംഗംവാടീല് കൊട്ത്ത്ട്ടാ മതിയാര്ന്നു അതാകുമ്പോ എനിക്കൊരു വിശ്വാസം ഉണ്ടായിര്ന്നു. ഇവിടെ തൊട്ടടുത്താണല്ലോന്ന്ർത്തോണ്ട് ഇവിടുത്തെ അങ്കംവാടി-
ആഹ്-
ഇതുവെരെ കേറീട്ടില്ല എല്ലാം കിട്ടിയോ അതോ?
ഓഹ് ആഹ് കിട്ടി, കിട്ടി രണ്ട് ഗെടുആയിട്ടാ വെരുന്നെ അയ് ആദ്യം- രണ്ടായിരം പിന്നെ മൂവായിരം അങ്ങനെ എന്തോ
ഇതുവെരെ കേറി
രണ് ആദ്യത്തെ ന്നമ്മക്ക് ഏഴുമാസം ആവുമ്പംകിട്ടും രണ്ടാമത്തത് കുഞ്ഞൊക്കെണ്ടായിട്ട് ഏഹ് എന്തോ മൂന്നാമത്തെ വാക്സിൻ കഴിയുന്ന സമയംഅങ്ങനെ എന്തോഒര്താ
ആഹ് ആഹ്
കിട്ടി കിട്ടി എനിക്ക് പൈസരണ്ടും കിട്ടി
ഏഴാം മാസത്തിലാ അദ്യംകെര്ട്ടിയതല്ലേ
ആഹ് അതെ
ഉം
കിട്ടാത്തവരുണ്ട്കേട്ടോ ഇവടെ ഒരാൾക്ക്മാത്രം കിട്ടിയിട്ടില്ല ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട്
ആഹ ഹെ
ഉം ന്നമ്മളെന്നാത്തിന ഇതൊക്കെ വേണ്ടെന്ന് വെയ്ക്കുന്നെ എല്ലാം ചോയ്ച്ച് വാങ്ങിച്ചോണം ഞാ ഞാൻ ഏഴമാസം കിട്ടിന്ന് പറയാൻ കാരണം ഏഴാംമാസത്തെ ഫംഗ്ഷൻ വെച്ചപ്പം ബിരിയാണിക്ക് അതാണ് എട്ത്ത് കൊട്
അഹാ ഹോ ഹോ ഹൊ ഹൊ
അതാ ഞാപറഞ്ഞെ ഏഴാം മാസം കിട്ടി വളകാപ്പ് വെച്ചപ്പം ബിരിയാണിക്ക് കേറ്ററിങ്ങിന് അഡ്വാൻസ് കൊടുക്കാനെ കിട്ടു പെട്ടെന്ന് എന്റെതീന്ന കൊടുത്തെ
ഏഹ്
ആഹ് അതുകൊണ്ട് കറക്റ്റ് ഓർക്കുന്നു
മെസ്സേജും വരുവോ
പൈസ ആ ക്രെഡിറ്റാകുമ്പോ അക്കൗണ്ടില് വരുഅല്ലോ മെസ്സേജ്
അല്ല അല്ലാണ്ട് വല്ല ഇങ്ങനെ അയ്യായിരം
ആഹ് എന്തോ അല്ലാതെയും വരും മേതാന്ന് വെച്ചാ ഇതിന്റെ എന്തൊ ഒരു ആപ്ലിക്കേഷനുണ്ടല്ലോ പേരൊക്കെ
ആഹ് ഈ ഫുഡ് തരുമ്പോ ഉള്ള മെസ്സേജ് വരുന്നോലെ
ആഹ് അതും ആഹ് അതും വരും നിങ്ങടെ റേഷൻ വന്നിട്ടുണ്ടെന്നും പറ
ആഹ് ആഹ് ആഹ്
ആഹ് അതുപോലെ ആ അതുപോലെ ഇ ങ്ങനെ ഏ വരൂന്ന് തോന്നുന്നെടാ ഇപ്പൊ ഒത്തിരിയായില്ലെ
ആഹ്
എന്തൊക്കെയോ മെസ്സേജുകള് കുണുകുണാ വരും
ഏഹ് അയ്
മെയിനായിട്ട് അക്കൗണ്ടി കേറുന്നെ നോക്കിയാണല്ലോ നമ്മള് ചെയ്യുന്നേ
അതെ
ആഹ് പൈസ കിട്ടും
ആഹ്
അത് വരൂവാരിക്കു എടക്കിടക്ക് അവരെ വിളിച്ചൊന്നോർമ്മിപ്പിച്ചാ മതി വെയ്റ്റ് ഒക്കെ കൂടിയോ
വെയിറ്റ് എന്റെ വെയ്റ്റല്ലേ
കുഞ്ഞിന്റേം നിന്റേം
ആഹ് രണ്ടും കൂടിട്ടുണ്ട് കഴിഞ്ഞ ഏഴമാസത്തെ ചെക്കപ്പെച്ച് നോക്കുമ്പോം കൂടിട്ടുണ്ട് അന്ന് ഇന്ന് ആയിരത്തി എത്രയെ ങ്ങാ ണ്ടായിരുന്നു ഇപ്പൊ രണ്ട കിലോയും അറുന്നൂറ്റെമ്പത്താറ് ഗ്രാമുഅ
ആഹ് ആഹ് ആഹ് അതില് ചെറിയ വ്യത്യാസം വരും ഇവൾക്ക് ഒമ്പതാം മാസത്തെ സ് സ്കാൻ ചെയ്തപ്പോ എത്രയായിരുന്നു മൂന്ന് മൂന്ന് നൂറായിരുന്നു പിന്നെ കൊറ്ചൂടെ കഴിഞ്ഞല്ലെ ഇവളുണ്ടായെ അപ്പ ഇവളുണ്ടായപ്പൊ മൂന്ന് മുന്നൂറുണ്ടായിരുന്നു ഉം അതൊക്കെ കൊണ്ടാന്ന് തലേന്നും വല്ലി ആയിരുന്നു അതുകൊണ്ട
അതപ്പൊ സ്കാൻ ചിയ്യുമ്പൊ അറിയാരുന്നൊ? തല വലുപ്പ ഉള്ളാന്നൊക്കെ
ഇല്ലില്ല അങ്ങനൊന്നും അറിയത്തില്ല ഒരു വെയിറ്റ് അത്രയൊക്കല്ലെ അറിയത്തുള്ളു
ആഹ്
ആഹ് പക്ഷേ അങ്ങനെ ഒത്തിരി വലുതല്ല പക്ഷെ എന്തോ അവക്കൊരു മൂഡ് വന്നില്ല എറങ്ങി വരാൻ
അവക്കങ്ങനെ വരണ്ടാരുന്നു പോലും
ഉം
ഏതായാലും അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ പറയുമ്പൊ നിസാരം അന്നെനിക്ക് രാത്രി ഒറക്കം വന്നിട്ട് വയ്യ അതാണ് ഹൈലൈറ്റെ രാവി മൂ വൈ - കിട്ട് ഇതുപോലൊര് മൂന്നര ആയപ്പൊ പോയത
ഏഹ്
എന്നിട്ട് ഏഹ് വെളുപ്പിന് നാല് നാലരയപ്പൊ ഇവളുണ്ടാകുന്നെ നമ്മ എനിക്കങ് ഒറങ്ങണം ഒറങ്ങണംന്നൊര് ഇതാണ് പക്ഷെ അങ്ങനെ നമ്മള് തളന്ന് തളന്നങ്ങ് പോവ അയിന്റെക്കൊരു ബുദ്ധിമുട്ടൊക്കായിര്ന്നു
ഏഹ്
ആഹ് ആഹ് എന്തേലും പെയിനൊ എന്തേലും ബുദ്ധിമുട്ടൊക്ക ഉണ്ടെങ്കി ഐസ് ത്രി അയിന് മുമ്പെ പോണം കെട്ടൊ
പക്ഷെ തിരിച്ചറിയാ പറ്റോന്ന് ഏഹ്
എന്നാട
അല്ല തിരിച്ചറിയാൻ പറ്റോന്ന് എനിക്ക് അറിയില്ല ഒന്നില് വേറെ കൂട്ടുകാരി അവളും എടക്കെടക്ക് വിളിക്ക്യൊ അപ്പോ ഡോ എപ്പഴും ചോദിക്കാറ് വേദന വന്ന് തുടങ്ങ്യൊ വേദന വന്ന് തുടങ്ങ്യോന്ന് പക്ഷെ ഇവ
ആഹ് എടാ അതൊക്ക സിമ്പിളായിട്ട് അറിയാം അമ്മാതിരി വേദനയ വര്ന്നെ അതുകൊണ്ട് ആഹ് അതൊക്കറിയ പറ്റും അമ്മാതീരി വേന്യാ വര്ന്നെ അതോണ്ടൊർത്ത് പേടിക്കണ്ട ഇതെ ഇതെ കുഞ്ഞ് വഴക്കുണ്ടാക്ക്ന്നെ ഇന്ന ഞാൻ വിളിക്കാവെ
ആടാ
ശരി ശരി
ഉം